ഹലോ
ആഹ് എന്താർത്താനം
ഉം നല്ല വർത്താനം
ആഹ് ആഹ് സുഖം തന്നെ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ലേ സൗണ്ടുകളൊക്കെ കേൾക്ണ്
ഇല്ലല്ല കഴ്ഞ്ഞിട്ടില്ല
ഉം
അൻത് ജോലിയൊന്നും കെയ്യില്ല സ്കൂൾക്ക് പോകണ്ട ചെക്കനെത്തി ഉം നി അട്ത്ത ഡ്യൂട്ടിക്ക് എറങ്ങ് ഉം ഓൾഡ് പോയാല് മോന്ക്ക് കോ വ ചോറൊക്കെ കൊടുക്കാന്ന്ക്കൊ
ഏഹ് എത്ര വയസാ കുഞ്ഞിന്
ഇല്ല വയസായിട്ടില്ല വയസായിട്ടില്ല മാസ പ്പതാമസായിട്ടേള്ളൂ
ആയിട്ടുള്ളൂല്ലേ ആഹ്
ഉം ങ്ങക്ക് മക്കെളൊക്കെല്ലേ ആൺകുട്ടി മക്കളായ്റ്റ്ല്ലേ
ണ്ടേ രണ്ട് കുട്ട്യാള്ണ്ട് ഒന്ന് പത്താം ക്ലാസ് കയ്ഞ്ഞു പ്പോ രണ്ടാമത്തെ ഒന്നാം ക്ലാസ്സിലും
ആ ആ
ഈരുട്ട്യന്നെള്ളു
ഇല്ല എക്കുംണ്ട് ഉം ന്റെ മറ്റേ രണ്ടാം ക്ലാസിലും ഉം പിന്നെ എന്തൊക്കെ ഫുഡൊക്കെ
എന്തൊക്കെ ഫുഡൊയ്ച്ച ഫുഡൊക്കെ എന്താ ചോയ്ക്ക
രാവിലെ പൊറോട്ട പാർസൽ വാങ്ങിക്കെയ്ന്
ആ പൊർത്ത് ആള് കൊറവായതോണ്ട് പൊർത്ത് ത്ത്ന്ന് വാങ്ങാവുലേ സുഖം
ആ അതല്ല ഇന്ന് രാവിലെ ൻക്ക് ഹോസ് പിറ്റല് വെരെ ഒന്ന് പോവാണ്ടേനി അപ്പൊ പോയി വന്നപ്പോത്തിന് നേരം വൈകി
ആ ആ അങ്ങനൊക്കാവുമ്പോ എട്ത്ത് ഞമ്മള് കടേലൊക്കെ ണ്ടെങ്കിലൊക്കെ വടെ പിന്നെ ഞങ്ക്ക് പൊർത്ത്ത്തെ ഭക്ഷണങ്ങനെ ഇഷ്ടല്ല
ആ
ങ്ങളെ തന്നെ പൊറത്തൊന്നും വാങ്ങൂല
വാങ്ങുലല്ലേ
പുറത്തുന്ന് കൊറല്ല ഉ ആ ഞങ്ങ പൊറാട്ട ആണെങ്കിലും ഉ ചൂടാണ് പതിവ് പൊറത്തന്നും അങ്ങനെ വാങ്ങൂല ഒരുര് ഇവിടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഒരു ഹെൽപ് ചെയ്ത് തരും കൊയ്ക്കലും ഒക്കെ ഒരുര് ചെയ്ത തരും പിന്നെ പരത്തലും ചുടലും ഞാനും ചെയും എന്തൊക്കൊണെങ്കി നമ്മക്ക് അറിഞ്ഞാ വല്യ റിസ്ക്കോന്നും ഇടാ നമ്മള് വച്ചെങ്കി നക്കാനൊരു വണ്ടിയാണ് ഉം
പക്ഷേല്ല പൊറോട്ട ഇടുമ്പോ അയിന് ആ അതിന്റേതായിട്ടുള്ളല്ലേ പിന്നെ മയം വേണതെ പൊറോട്ടക്ക്
ആഹ ഞങ്ങള് ചുട്ടുണ്ടാവും ഏ അന് വലിയ പ്രസ ഞങ്ങള് രാത്രി ക്ക കടക്കുമ്പോ വച്ചച്ചിട്ട ഉ ഉം രാവിലെ ചെയ്യും അങ്ങനെ ചുറ്റലും ആ ഇതാക്കലൊക്കെ ചെയീ പിന്നെ രാവില്ല അങ്ങനെ
അത് ഞമ്മള് കത്തിയോണ്ട് നല്ലോ വരഞ്ഞ് വരഞ്ഞ് വരഞ് വരഞ്ഞ് വരഞ്ഞ് കത്തിയണ്ട്ലോ വരഞ്ഞ് വരഞ് നൂൽ പൊറോട്ട ആഹ അതല്ല രസാലേ
ലെ ആ ആ ആ അവിടുത്തെ മ ഉണ്ടാവ നമ്മൾ ചില ഹോട്ടലത്തിന്നന്ന് വലിയ നമ്മൾ ഉണ്ടാക്കുന്ന അത്ര രാസൊന്നും ഉണ്ടാവില്ല ഉ ചെരുത് നല്ല ടേസ്റ്റ് ആകും ചരുത് നമ്മളെ പോലെ ഒന്നുംണ്ടാവില്ല എന്ന നമ്മൾ ഇണ്ടാക്കണ നല്ല ഇത് തോന്നും ആഹ ആഹ മുട്ടക്കെ ചേർക്കും ആഹ് മുട്ട ചേർക്കും മുട്ടധികം ചേർക്കണം അത് അങ്ങനെ എല്ലാരും ഇടുന്നതല്ലേ ഏ ഇടാദ ഉണ്ടാക്കലുണ്ട് എടക്കൊക്കെക്ഷേ ചേർത്തിട്ടില്ലെങ്കി ഒരു ടേസ്റ്റ് പൊറോട്ട ടേസ്റ്റ് അങ്ങനെയൊന്നും ല്ല ഉണ്ടാക്കാതെ ഇട ഇടാതെ കണ്ട് ഉ്പള ഉം ചെിലല് ഈസ്റ്റ് അങ്ങനത്തൊക്കെ ഒന്ന്ടുതാകൻ വേണ്ടീട്ട് അങ്ങനെയൊക്കെ ഇടന്ന് തോന്നുന്നു ഫോണിൽ കൂടെൊക്കെ അങ്ങനെ കണ്ടക്കണു
അതൊക്കെ കണ്ടുമ്പോ പിന്നെ നമ്മളിപ്പോ കടയൽ പോയിതിന്നണ ഇതായില്ലല്ലേ
ആഹ് ആഹ് പിന്നെ പുറത്തുന് വട്ടെ ഒന്ന് ഞങ്ങങ്ങള് ഉ പോയി തിന്നു ഇല്ല വാങ്ങൂല അങ്ങനത്തെക്കെ ഒരു ഇതാണ് പഴയ ചിന്താഗതിണ്ടല
ആ ഏറ്റവും നല്ല പുറത്തു പോയി കഴിക്കാക്ക്ന്നെ
ഉം ഉ ആ നല്ലതാതാ പക്ഷേ നമുക്ക് എപ്പഴെങ്കിലുംക്കെ കഴിക്കാന ഗ്രഹം ഉണ്ടാവും ആള അങ്ങനെ പോവില്ല ഉം എങ്ങനെ നിങ്ങളെ ടൗൺ ഏരിയയാണോ
ആഹ കൊറച്ച് ചെറിയടാവണാ എല്ലാം കിട്ടും
ഉം
എന്നാ രാവിലെ നല്ല മയേന അപ്പ മ കുറവാ പക്ഷെ എന്താ അറിയില്ല കരണ്ട് പോയിട്ടുണ്ട് അത്രയും നേരമായിട്ട് കരണ്ടില്ല
ആ ആ കരന്റ് പ്രശ്നം പിന്നെ എല്ലാടത്തും ഈ മഴായാ പിന്നെ കര്ണ്ടിന്റെത് പിന്നെ ഞങ്ങളിപ്പോ ങ്ങട്ട് ഇൻവേർട്ടറിന്റെത് വെ കയ് ഞ്പ്പ കൊടുത്തു ഇവടെ ട്ടി ക്കെ ആയതോണ്ട് കറണ്ട് ഇല്ലെങ്കി രാത്രിയൊക്കെ എങ്കര ബുദ്ധിമുട്ടാണ്. ഉം അതുപ്പ കൊടു ട്ടേ ഉള്ളൂ ഈ മഴക്കാലത്ത് പൊതുവെ അങ്ങനല്ലേ കര്ണ്ടേ ണ്ടാവൂല്. ങ്ങള് പിന്നെ കൊറച്ച് ടൗൺ ഏര്യാ ട്ടോ. അതോണ്ട് വടെ എന്താ വെപ്പളും ന്തായന്നെ ല്ലേ എന്തെ ങ്കിലും മരായാലും എന്തെങ്കിലൊക്കെ ഒരു പ്രശ്ന ആയിട്ടുണ്ടാ
അഹ് ശരി വെ കാ കന്റ് അങ്ങനെട് പോഅലോന്നുല്യ ഞ എന്തെലു മെയിന്റനൻസിന്റെ അത്ണ്ടോന്ന അറിയില.
ആഹ്
അങ്ങനെ അങ്ങനെ കറണ്ട് പോലൊന്നില്ല പക്ഷെ കറണ്ട് ഇല്ലഞ്ഞാല് ഞാന് ഇൻക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയൂല്ലേ. സുച്ചിങ്ണ്ട്
ആഹ് സെയ്ടില
ആഹ് ടൈലറിങ്.
ഉം ഏഹ് കൊ ഉം എല്ലാർക്കും കൊടുക്കണ്ടാവ് ലേ
ആഹ് അതെ മറ്റന്നാളൊന്ന് കൊ മറ്റന്നാളൊരു ഇത് കൊടുക്കാണ്ടേയ് അപ് വയിന് ഇപ്പൊന്ന് വെട്ടി അട്ച് അടിക്കണംന്ന്ണ്ടെങ്കിൽ ഇപ്പൊ കറണ്ട് വേണ്ടേ.
ഉം കൊലേയൊ തൊടങ്ങീട്ട്?
ഞാന് ഇതിപ്പോ ഷോപ് ഇട്ടിട്ട് ഒരു ഒരു വർഷം ആവുന്നതേ ഉള്ളു. പക്ഷെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യ ചെയ്യല്ണ്ടേന്നു മുന്നേ.
ആ ഷോപ്പ്ണ്ട്ല്ലേ
ആ ണ്ടേ
ഉം പഠിക്കാൻ നല്ല താല്പര്യ സംഭവം ഇതുവരെ അങ്ങട്ട് നിന്ന്ട്ടില്ല
ഉം
ഏ നിക്കാൻനിന്നപ്പ പിന്നെ കുട്ട്യായി ഉം
യൂട്യൂബും ഇൻസ്ഗ്രാമും തൊറന്നാ മൊത്തം ഇതെന്നെ നോക്കല്
ആ ആ അങ്ങനെ പഠിക്കാൻ പോയിട്ടൊന്നുല്ലല്ലേ
ഉം ഞാങ്ങനെ നോക്കിപഠിച്ചതാ ഞാപ്പെല്ലതും നോക്കി ചെയ്യോ
അങ്ങനൊരു ഇത്ള്ളോങ്കൊണ്ടേ
ഉം
ഞമ്മക്കയ്ൻ്റെ അളവും ത് ഞാൻതുന്നും ഞാൻ നമ്മളെ സ് ത്തതാ ആ ശൈപ്പാക്ക കയ്യ് വെക്കാ ക്ഷെ ഇൻക്കാ ചുരിദാറിന്റെ സൈഡോപ്പണ്ല്ലേ ഞാന് എ ഓപ്പണില്ലാത്ത ചുരിതാറ്ല്ലെ യ്ല് ഓപ്പൺൻക്ക്ണ്ട് ക്ലിയറാവ്ണില്ല ഞാനും പിക്കാലത്തന്നെ ഇട്ടൊക്കെ നോ ക്കേത് അപ്പങ്ങനെ തോന്നും വാവോ അതൊന്ന് പഠിക്കാൻവേണ്ടീട്ട് നമുക്ക് ട്ത്താലോന്ന് സൈഡോപ്പണ് മാത്രം കറക്റ്റാവൂല പിന്നെ ഈ അളവ് കാര്യങ്ങള് ഉം
ഇഷ്ടംപോലെ ഓഫറുകളുണ്ടല്ലോ ചെറ് ചെറിയ പൈസക്ക് അഞ്ഞൂറ് രൂപ ത്ത് നാനൂറ്റിതൊണ്ണൂറ്റൊമ്പത് രൂപക്ക്
ആ ആ
സി ടി മുതല് പഠിക്കന്നാക്കാ പറഞ്ഞണ്ട് സ്റ്റിച്ചിങ്ങിന്റെ എ ബി
ആഹ് ഞാന്ണ്ട് വി എന്താ സ്കൂളിലായിറ്റ് വർക്കയ്യ്ണ് ണ്ട് ലീഡറാണെ ഓൺലൈനായിട്ട് പഠിക്ക്ണെ ഉം എടു ത്തൊക്കിട്ടില്ല ഞാൻപറഞ്ഞില്ലേ കുട്ടിയാവോണ്ടില്ലെ ഒര്പ്രശ്നം
പിന്നെ ഒര് ഏകദേശ് ഏകദേശം ധാരണള്ളാൾക്ക് ഒരു യൂട്യൂബോ പിന്നെന്തേങ്കിലൊരു വീഡിയോ കണ്ടാതന്നെ മതി
ഉം പിന്നെ മിഷീനില്ലാ വീട്ടില്
മി ആഹ് മിഷീ മിഷി മിഷീന് ആ മിഷീന് വേണംന്നിട്ട് ഞമ്മള് ഞമ്മൾക്ക് വേണ്ട ഡ്രസ്സാദ്യം തയ്ച്ച് പഠിക്കാ
ആഹ് ആഹ്
ആഹ് ആഹ് ന്നിട്ട് ഞമ്മള്ത് നന്നായി ട്ട് നന്നായില്ലേലും നമ്മക്ക് കൊഴപ്പല്ലല്ലോ ചെ എന്തേങ്കിലും കട്ട്പീസിലോ എന്തെങ്കിലും ഹസ്ബന്റിന്റൊരു തുണിയോ ലുങ്കിയോ യോ എന്തെലൊക്കെ എടുത്തിട്ട് കട്ടെയ്തിട്ട് അങ്ങനെ പഠിക് ക്ക്യ ഇനിവേണ്ട ചെറിയ ലോക്വാളിറ്റി പിന്നെ നാപത്തഞ്ച് മുപ്പ് മുപ്പത്തഞ്ച് ലൈ ലൈനിങ്ങോ എന്തേങ്കിലൊക്കെ മെറ്റീരിയല് വാങ്ങി ഐല്നമ്മള് പഠിക്കാ ഇൻറസ്റ്റ്ണ്ടെങ്കി പിന്നെ അതുപോലെ ചെറിയേ കുട്ടൃളൊക്കെണ്ടെങ്കി നമ്മക്ക് ടൈമേണ്ടാവൂല
അതാണ് സംഭവം ഏന്നാനാലും കൊറേ പരമാവധിയൊക്കെ നോ
ആഹ്
അങ്ങനെ പിന്നെപോയി കൊ നാ ഒരു വയസായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമക്ക് എന്തെങ്കില്ക്കെ ചെയ്യാൻന്നക്കാ നിക്കാ ഇത് ഒരു വയസൊന്നാകാത്തോണ്ടേ ഒന്നും സാ കൂല ഏത് സമയത്തും ഓന്റെടുത്തെന്നെ ഇരിക്ക്ണ പ്രായല്ലേ ഒറക്കം കൊറവാ ഉം ആ ഞാനൊറ്റക്കാണ് ഒരു വീട്ടിലാണ് അപ്പൊ പിന്നെമ്മക്ക് ഒക്കെഓല്റത്ത് ഉള്ള സമയത്തില്ലേ ഒളി ച്ചിയ്യാ പറ്റു
ആ പറ്റാ അ ആ അ ഹസ്ബന്റിന്റെ ആ ആരൂല്ല ഉമ്മീം ബെങ്ങമാരു അങ്ങനൊന്നുല്ല
ഉണ്ട് ഉമ്മീം അനിയമാരും വേരന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ ഒറ്റ വീട്ടിലൊറ്റ ക പരെ ഇട്ട് വീടിരുന്നു.
പോഴപ്പല്ലേ
ആഹ ആഹ വീട്ടിൽപോയപ്പൊ പിന്നെ നമ്മ കാ ഇണ്ട് അട്ത്തന്നെ വീടൊക്കെ ഉം നിങ്ങള് വേറെ വീട്ടിലല്ലേ
ആ അതെ ഞാനൊറ്റക്കന്നേ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠണ്ട് ഓല് വേറെ വീട് പിന്നെ നാത്തൂനാണ് അത് ഗൾഫിലാണ് നങ്ങളൊറ്റക്കന്നയാണ്
ആ ഒരു മോനും മോളും ആണോ ഉള്ളത്
അല്ല രണ്ടും മോനന്നാണ്
ആഹ ആഹ ഉ ഇപ്പൊ പത്താം ക്ലാസ് കഴഞ്ഞിട്ട് ഇപ്പൊ കിട്ടിയോ
ആഹ് കിട്ടീക്ണ്
ആ ആ
അടുത്തതന്നെ അപ്പൊ ഇനി ഇ അഡ്മിഷൻ എടുക്കാൻ പോണം
ആ നല്ല മാർക്കൊക്കെ ഉണ്ടായിന്നില്ലേ
ഉം വല്യഅതൊന്നില്യ അവറേജെ ഉള്ളൂ.
ഉം ആൺകുട്ട്യാളാമ്പോ നമുകൊരോ ലക്കാ. ഉം ഓൾക്കത് തോന്നണം. അപ്പ എത്രപറഞ്ഞിട്ടും കാര്യഇല്ലാലോ ഇനി അഞ്ച് നാലാം ക്ലാസ് വരെ നല്ല മുന്നിലേര്ന്നു എന്റെ വെല്യമകനേ.
ഉം ഉം
നാലാം ക്ലാസ് കഴിഞ്ഞ് അഞ്ച് യു. പി. ലെത്യാപ്പോ കച്ചറ ഏഹ് അങ്ങനെ ഓരോ കളീയും കാര്യങ്ങളു ഒന്നാഅങ്ങനായി പോയി അങ്ങനായിപ്പോയി പഠിപ്പ് നല്ല ഫള്ളായിട്ട് നിന്ന് ഫുള്ള് എഗ്രഡായി വന്നീന അത് പൊകാം കൊറഞ്ഞു ഉം. ഇന്നലെ നോക്കിട്ടില്ല ഇന്നലെ വിളിച്ച കുട്ടി. എന്ന ശരി ഉം